ഹലോ കേക്കുന്നില്ലേ ആഹ ഉണ്ട്ണ്ട്
എന്താവം ന്നലിം ഇതേപോലെ ആൾ ക്കാര് വിളിക്കുമ്പോ പിന്നെങ്ങനെ ഒൽതും കട്ടാവാ ഇൻ്റതും കട്ടാവാ
ആഹ അത് ശെരി ഇടക്ക് റേഞ്ചിന്റെ പ്രശ്നം എന്തെലും ഉണ്ടാവും ചെലപ്പോ
ആഹ്
ഉം
ഇപ്പ ത് എങ്ങനെയാണാവോ?
ആ വീട് ഇരുന്നിട്ട് കൊറേയോ
ആ ആറ് വർഷായി
ആ അത് ശരി ഞങ്ങള് വീടിരുന്നിട്ട് നാലു മാസം ആയിട്ടുള്ളൂ.
ഏ
ഉം
പണികൾ ഇന്നിയുണ്ട് അന്നങ്ങനെ അങ്കിട് വേ അടു ണ്ടാക്കിയതേന് അടി ഇഷ്ടല്ലേന്ന് ആഹ് എഹ് അടി ൽ ലോ
ആഹ് ഇത് പിന്നെ കുട്ടികൾ ഇങ്ങനെ. കട ആണ് ആഹ് കട ആണ്. കടം മേടിച്ചിട്ടാണ് എന്നാലും. ഇനിയിപ്പോ കുട്ടികൾ നിലത്തുക്കൂടെ ഒക്കെ ഇതാക്കേണ്ടതല്ലേ. പിന്നെ എനിക്ക് അലർജിയെടെ ഗേടും ഉണ്ട്. അപ്പം പിന്നെ
ആഹ്
ഓല് അങ്ങനെയാണ് പറഞ്ഞിട്ടെ എന്തോ പടച്ചോന്റെ കള്ളഹ് ങ്ങനെയി എന്തായാലും.
ആഹ് അത് ന്നെ ഇപ്പം ഇവടെ എറക്കി വെച്ചാണ് ഇനി വിടണം.
ഉം താമസിക്കാതെ ടർട്ട ഇടാൻ പോയ
ഉം അത് തന്നെ ആഹ് ഇട്ടാല് ഒരു വൃത്തിയയാവുള്ളേ മറ്റേത്. ഉം എന്തോ.. ഇതാണ്. നമക്കോനു
ഇത് ഇപ്പം ടൈൽസ് ഇട്ടാലും. ഇപ്പൊ ടൈൽസ് ഇട്ടുണ്ടെങ്കിലും എന്താ ഇതിപ്പോ കൊറച്ച് ഗ്യാപ്പ് കൊടുക്കാനല്ലേ. ഇപ്പത്തെ ടൈസ് ഇട അപ്പൊ അയിന്റെ ഉള്ളില് അപ്പോക്സി യിറ്പറഞ്ഞിട്ട്. ഒരു സാധനം ഇടുല്ലോ? അത് ഇതുവരെയിട്ടിട്ടില്ലേ.
ഏ അപ്പൊ ചളി ഇതാവൂലേ? ചളി എന്തോ ആവുന്നു പറയണ് ആഹ് അനെ പറയണെ കോക്കാ. ഇവിടേം വെള്ളായണ് വാങ്ങിയത്.
മിലാണ് ആഹ് അത്പടി വെള്ളംനിൽ ഹലോ? ഹലോ ഹലോ ആഹ് കേക്കണില്ല
ആഹ് ആഹ്
ആഹ് ഇവിടേം വെള്ള ടൈൽസ് ന്നെയാണ്.
ആഹ് ആഹ്
ഉം
ലേ നദികൾ കേക്കട്ടെ
ആഹ് എടൽക്കൂടെ നല്ല പൊടിയും മണ്ണും കേറുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം ഞങ്ങളാ ഈ വീടിരിക്കുന്ന ടൈമിലാണ് പണിക്കാര് ഇണ്ടായിന്നത്. അപ്പൊ കൂടിയിരിക്കണേ ഇത് അപ്പോക്സിറ്റ് രണ്ടു സം വെയിറ്റ് ചെയ്യാണ ത്ര. ഞങ്ങള് വീടിരിക്കണേന്റെ തലേ ദെവസാണ് അപ്പോക്സിഡ് ഇടാൻ വരുന്നത്. അപ്പൊ അവര് പറഞ്ഞയച്ചു ഇപ്പയിടണ്ടാ പറഞ്ഞിട്ട്. പിന്നെ അയിതിനാലോ അവരെ വിളിച്ചിട്ട് വന്നില്ല. പിന്നേ
ആഹ് അതപ്പനെ എടുക്ക കഴിഞ്ഞക്കണേ അങ്ങനെ എട്ക്ക കഴിഞ്ഞന്.
ആഹ് കഴിഞ്ഞീനു പക്ഷെ അപ്പം വീടിയിരിക്കണ തെരക്കില് ആൾക്കാര്. വരുന്നണ്ടില്ല പിന്നെ എന്താ അറിയില്ല പിന്നെ വിളിച്ചിട്ടുയില്ല. പിന്നെ ഇവിടെന്ന് ആള് ഇണ്ടാവാൻ പറ്റില അ ത്ര ഇടുമ്പളേ പിന്നെ മദ്രസി. സ്കൂളൊക്കെല്ലേ? സാധനങ്ങള് കട്ടിലും ഇതൊക്കെ ഒണ്ട്. ഹലോ
ആഹ് കേൾ ക് ട്ട്.
കെടക്ക് പോൺ ഉണ്ടില്ലേ.
തന്നെ
ആഹ് എടക്ക് എടക്ക് കേക്കണില്ല.
ഏ.. ക്ഷെ നിങ്ങള് പറയുന്ന ഇങ്ങണ്ട് കേക്കണ്ട് എന്നാല്.
ആഹ് അങ്ങനെ കേക്കണില്ലാചിട്ട് ക ഏതാക്കേണ്ട ചിലപ്പോ കൊറച്ച് കയിഞ്ഞ കേക്കും
ആ ആ അല്ലെ അതോണ്ട് താന കട്ടാവ്വാണ് നമ്മള് പറിണന്റെടേല് പിന്നെ അങ്ങനെ ഇട്താവ ആ
അങ്ങനെ
എന്നിട്ട് ഡോറുകളൊക്കെ വെച്ച്ക്കണോ?
ആ അതൊക്കെ വെച്ചിണ്
റൂമിന് ഇവിടതൊന്നും വെച്ചിട്ടില്ലേ റൂമിനും അടുക്കളക്കൊന്നും ഡോർ വെച്ചിട്ടില്ല രണ്ട് സൈഡിലും മാത്രേ ഡോറ് വെച്ചിട്ടുള്ളൂ മുകളിൽ
ആ ആ ഇപടെ അയിനൊക്കെ വെച്ച് പണിം പിന്നെ പൊറ തേക്കാനുണ്ട് ഉള്ളൊക്കെ തേച് ശ്ശേ അന്ന് പിന്നെ അങ്ങനാട് ഏഹ്
ഉം
ഇനിയിപ്പ അങ്ങനത്തെയൊരോ പണികളൊക്കെ ഉണ്ട് എന്നാലും ഉണ്ടാവുംങ്ങനെ എടുക്കയാണെങ്കിൽ കൊറെ പണികൾ
ആ ഞമ്മളിപ്പഞ്ഞി നിലമ്പണി കയിഞ്ഞ ച്ചാലുംന്നാലും ഇല്ലേ അൽമറ അൽമറന്റെ കൂടൊക്കെയിണ്ടാക്കിയോ?
അ ഇല്ല അതൊന്നും ഉണ്ടാക്കിയില്ല ഇല്ല ഒന്ന
കൂടുണ്ടാക്കിട്ടില്ല ആ അതാ പറഞ്ഞേ ഞമ്മള എന്ത് കഴിഞ്ഞാലും അടുത്ത പണി ഞ്ഞാടെ കിടക്കല്ലേ?
അതന്നെ ഓരോന്ന്ണ്ടാവും
ല്ലാ
ഉം അപ്പ അപ്പ എന്തെങ്കിലും ആയിറ്റ് ഓരോന്നുണ്ടാവും
ആ അങ്ങനത്തന്നെ ഒക്കെ എന്തായാലും നമ്മള് വേറെ ഇരുന്നിലെനിപ്പോ ഒരു വീട്ന്നുള്ള പിന്നെന്തായാലും ആയില്ലേ അഹ് ഉം ഇതന്നെ അല്ലാത്തൊരു എത്ര ആള്ണ്ട്?
ഏ പറയാനിണ്ടോ?
എത്ര സ്ക്വയർഫീറ്റാ?
ബെങ്കിലും ആയാലും സമാധാന ഇത് തൊള്ളായിരത്തി അയിമ്പതൊ അങ്ങനെ എത്രോ ആണ്
ആ ഏകദേശം ഇതും അതന്നെയാണ് തൊള്ളായിരത്തി അറുപത്തിരണ്ട് അങ്ങനെന്തോ ആണ്.
ആ ആ ആ
രണ്ട് റൂമാ മൂന്ന് റൂമാ
രണ്ട്
ഇവടേം ശരിക്കും മൂന്ന് വേണ്ടീനു
ആ പറയാനുണ്ടോ ഇനിയിപ്പതൊക്കെ ആ മക്കളൊക്കെ വലുതാവല്ലേ അപ്പൊ പിന്നെ ഇപ്പന്നെ ഓല്
പിന്നെന്താ എന്തായാലും വേണം മൂന്നെണ്ണം ശരിക്ക് ഇനിയിപ്പോ പിന്നെന്താ ഇനിയിപ്പോന്താ അടീത്തെ പണിയുമ്പംമേലെത്താനും ആടെത്തെ പണി തൊട്ക്കാനും ഒക്കെ ആവൂലേ? അതുവിടെത്തെ പണി കഴിഞ്ഞാടുണ്ടാവുല തേ
ആണെങ്കി വല്ലാതെ വരും അതങ്ങനെ ഉം ഉം
പൈസയെല്ലാം ഉണ്ടെങ്കിൽ നക്കേടില്ല ഞാൻ
അയന്നെയിന്നപ്പ നമ്മളെയൊന്നും പെരയിങ്ങനെ കെടക്കൂല്ലല്ലോ
ആ
ഉം
ഏതെകാലൊക്കെ ശരിയാവും ഇൻഷാ അള്ളാ
നന്നെ മഴണ്ടോ
അങ്ങനെ സമാധാനിക്കാം
ഉം
ഏഹ്
ബടെതാ നല്ല മഴ
ഏഹ് വടെ പ്പോ കൊറവ്ണ്ട്
ഉം നല്ല മഴ ഇതുവരെ ഒന്നും പെയ്യുന്നില്ലട്ടോ ഇപ്പം നല്ല മഴ പെയ്യ്ണ്ട്
ഏഹ് വടെന്ന പെയ്തില്ല
ഉം അള്ളാഎന്തൊരു കാറ്റും മഴയാ
ഏഹ്
കുട്ട്യേളാണെങ്കി മദ്രസ വിട്ട് വരാനും ആയി
ആ ഒമ്പത് ഒൻമ്പത് മണിയായില്ലേ
ആഹ് ഒമ്പതേ കാലിന് വിടും
ആഹ് ആഹ്
ഉം
വടം മ്പേരക്കൊരാക്ക് തൊടങ്ങ പകലേ ഓന് ഒരാക്ക് രാ ത്രിയാണ് മദ്രസ അപ്പൊ ഇന്ന് ഞായർ ആയോണ്ട് ഒമ്പതരക്കാണ്
ആഹ് അയ് ശരി പിന്നെ
പിന്നെ
വേറെന്താ ഇല്ലെ ഇപ്പൊ വീട് ഇരുന്നോടത്ത്ന്നിങ്ങട്ട് വീട്ടുകോക്കൊക്കെ കണക്കാ
ആഹ് ഒറ്റക്കാ പിന്നെ പോവാനും തോന്നുല മ്മക്ക്
ആഹ് അതന്നെണേ അയിനിന്റുമ്മാക്ക് ഭയങ്കര പരാതിയാ
ആഹ്
ഉം വെര്ല്ലാർഞ്ഞിട്ട് അല്ലെങ്കില് തറവാട്ടിലാവുമ്പോണ്ടല്ലോ ഫുള്ള് ലീ വരുന്നുട്ട എപ്പളും സ്കൂളും മദ്രസൊക്കെ മൊടക്കി പോയിരുന്നു
ആഹ് ഇപ്പ മ്മളൊറ്റക്കാവുമ്പോ മ്മളങ്ങന്നെ
ഇപ്പ സ്കൂള് മദ്രസ ഒന്നും മൊടക്കാൻ വയ്യെ ങ്ങനെ ഞാ ഓരോട് ഇങ്ങട് വരാ പറയലാ ഉം അങ്ങനെ
പിന്നെ ഓയ് ഇല്ല ഷെടിയൊന്നുല്ല ആഹ് കൊറോണ ടൈമിലൊക്കെണ്ടായിനി ഇപ്പൊ ഒരു ചെടിയുല്ല ഞ്ക്കങ്ങനെ വെച്ചിട്ട് വാണം
ആഹ് ഇക്ക് നല്ല ഇഷ്ട ചെ
ഉം എനിക്കും ഇഷ്ടൊക്കെ തന്നെ ഇവിടെണ്ടായിനി കൊറച്ചൊക്കെ പിന്നെ അഹ് അങ്ങനെ മക്കളൊക്കെ ചെർ ചെറിയോനെ അങ്ങനെ പറിച്ചിടും ഓരോന്ന് അയില് അങ്ങനെട്ട് പോയി ഹലോ
ഏതേലും നഴ്സറി പോയാക്കെ വാങ്ങും
ഹലോ ഹലോ
ആഹ് അങ്‌ ട്ട് കേ
ആ ങ്ങട്ട് കേക്ണ്ട് ചെലേപ്പോ കേക്കാതെ ആവണ്ട്
ആഹ് അങ്ങനെ ന്നിട്ട്
ഇല്ല ഇന്ന് പോയിണ് ഇന്നലെ വടെ ണ്ടായിനി മഴ ആയോണ്ടെയ്
ആഹ് നേർ ത്തെ പോവോ അപ്പൊ
ആ ഏഴുമണി ആറരക്ക് ചെലേന്ന് ആറരക് പോവും ചെ ലന്ന് ഏഴ് മണിക്കൂ
ആഹ്
അ നക്ക് വോ
ഉം ങ്ങനെ
ന്ന് ആറരക് പോയിണ് ലോങ്ങൊക്കെ ആണെങ്കില് കൊറച്ചൊക്കെ ലോങ്ങ ആണെങ്കില് നേരത്തെ പോവു
ആ അങ്ങനെ ഉമ് പിന്നെ
ന്ന ഐകോട്ടെ
ക്കെ ആഹ് ഓക്കെ